ആഹ്
ഹലോ
ഹലോ കേക്കാല്ലേ ഇക്ക് കേക്കാണ്ട് ക്ക് കേക്കാല്ലേ
ഹലോ കേക്കണില്ലല്ലോ
ഹലോ
ഹലോ
ഹലോ
ആഹ് ആഹ് കേക്കണ്ട് ഉം പറയൂ എന്താ അവിടെക്കണ്ട് പണികളുണ്ട് കൊറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞിട്ടില്ലാ
ആഹ്
പിന്നെ ഫോണില് സൗണ്ട് കുറച്ച് വച്ചിരിക്കുകയായിരുന്നു അതാ കേൾക്കാതിരുന്നേ
ആഹ് ചായുടി കയ്ഞ്ഞോ
ചായ കുടിച്ചിട്ടില്ല ഒറ്റക്കൊള്ളൂ അത് കാരണം ചായ കുടിച്ചിട്ടില്ല ഉം നിങ്ങളത് കഴിഞ്ഞോ
ഇല്ല ല്ല ഇന്ന് ഉസ്താദുമാരുടെ ചെലവാ രാവിലെ പത്തിരീം ചിക്കൻകറിം ഉച്ചയ്ക്ക് പിന്നെല്ലത്രെ ഉച്ചക്ക് ഓര്ക്ക് ന്തോ പരിപാടിഇണ്ട് വൈകുന്നേരം അപ്പോ ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു അപ്പോ ണ്ട് അവിടുന്ന് ഉമ്മിയും ഉബേദിക്കയും പിന്നെ കുഞ്ഞിമ്മായുടെ മകളും കൂടിയിട്ട് വരാനിക്കണ്ട്
ആഹ്
അപ്പോ ഓര്ക്കും കൊറച്ച് പത്തിരി ഇണ്ടാക്കി പൊറോട്ട ഏൽപ്പിക്കാൻ നോക്കിയപ്പോ ഇന്ന് ഞായറാഴ്ചയല്ലേ കടൊന്നും അധികഇല്ല അപ്പോ പത്തിരി ഇണ്ടാക്കി ഇപ്പയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ദ വന്നിരിക്കണു
അഹ്ശരി പത്തിരി ഉണ്ടാക്കാൻ കൂടല്തൊടങ്ങിയോ
ഇല്ല ഞാൻ പരത്തിയത് ചുട്ടോടുക്കുവാ അവിടെ എങ്ങനെയന്ന് ചൂടല്ലേ ആഹ് ല്ലാ ഗ്യാസ് കഴിഞ്ഞേ ഒക്കെപ്പാട ഒപ്പം
ആ ജോ അപ്പോ ഇതില്ല നിറക്കാൻ കുറ്റി
കുറ്റിണ്ട് പക്ഷെ എന്താണ്.
രണ്ടു കുറ്റിം കാലിയാ രണ്ടു കുറ്റി ഉണ്ടോ
രണ്ട് കുറ്റിയുണ്ട് രണ്ട് കുറ്റിയും കാലിയാ ഇവിടത്തെ മറ്റ മറ്റേ ഗ്യാസ് കാരന്റെ കാല് ഒടിഞ്ഞിക്കണ് ഇങ്ങോട്ട് വരുന്ന ആൾക്ക് എന്തോ പ്രശ്നുണ്ട് അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആൾക്ക് ഇവിടുത്തെ വീടൊന്നും അറിയില്ല. അതൊക്കെ പഠിച്ചു വരണോള്ളൂ അപ്പോ ചെങ്ങായി ആണ് വെച്ചാൽ ബുക്ക് ചെയ്തത് കൊണ്ടന്നു തരുന്നുല്ല.
അത് ശരിയാ ഒന്ന് വിളിച്ചൂടെ ഇടക്കിടക്ക അപ്പോ ഇങ്ങനെ പറഞ്ഞ് കൊടുത്താ മതിയെ സ്ഥലേ.
ഇന്ന് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. നമ്മളിപ്പോ ഇപ്പോ തന്നെ കഴിയ്യൂന്ന് വിചാരിച്ചില്ലല്ലോ ഒരു മാസം ആയിട്ടൊള്ളെ മേടിച്ചിട്ട്.
അല്ലാ എന്ന് കഴിഞ്ഞതാ കുറ്റി
ഇന്ന് രാവിലെ പത്തിരി ചുടുമ്പോ
ആഹ് ആഹ്
ഉം അപ്പോ ഗ്യാസിന്റെ ഓഫീസിൽ പോയിട്ടാണ്. ആഹ് ഗ്യാസിന്റെ ഓഫീസിൽ പോയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം. കുറ്റി വാങ്ങിയത് ഒരു മാസം കിഞ്ഞട്ടല്ലേ ബുക്ക് ചെയ്യാൻ പറ്റുള്ള ഇരുപത്തഞ്ച് ദിവം കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ടിപ്പോ കുറച്ചായി എന്ന് തോന്നുന്നു രണ്ടാഴ്ചൊക്കെ ആയിണ്ടോ
ആഹ് ആഹ്
ഇരുപത്തഞ്ചാം തീ
അപ്പോ ഒരു കുറ്റി ഇപ്പോ കൊറച്ചേ പോണള്ളൂല്ലേ. അപ്പോ എന്റെ പണികളൊക്കെ ഉള്ളത് കൊണ്ട് ഇക്കാര് അല്ലെ പോവൂലേ.
ആ അതൊണ്ട് ആവുന്ന് വിചാരിക്കണു. മുട്ട പുഴുങ്ങാനും പഴം പുഴുങ്ങാനും അതിനും ഇതിനൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ല അല്ലാത്ത സമയത്തൊക്കെ എനിക്കറിയില്ല ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല അവിടൊക്കെ കുറെ പോവും.
ആഹ്
അവിടെ അധികം സാധനങ്ങളൊന്നും ഇപ്പോ ഗ്യാസ് അല്ലല്ല അടുപ്പത്ത്.
ഉം
ഉം അവിടെ പിന്നെ ഗ്യാസ് എന്താണ് കിട്ടാൻ ബുദ്ധിമുട്ടായപ്പോളേ പിന്നെ കൂടുതലും അടുപ്പ തന്നെയാണ് വെച്ചിരുന്നത്
ഉം ഉം
അവിടെ ബുക്ക് ചെയ്യാനെ ബുദ്ധിമുട്ടുള്ള ബുക്ക് ചെയ്താ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് കിട്ടും ഇവിടെ ഇപ്പാ ചങ്ങായിക്ക് വയ്യാത്ത കാരണം കൊടുന്നരാത്ത കഴിഞ്ഞ പ്രാവശ്യവും ആ ഗ്യാസിൻ്റെ ഓഫീസിൽ പോയിട്ട് തന്നെ ഗ്യാസും കുറ്റി വാങ്ങിയത്
ഇപ്രാവശ്യം പോകാന്നോക്കിയപ്പോ ഓഫീസ് അവതിയാ നാളെള്ളൂ ഇനി നാളെ പോയി മേടിക്കണം
ആഹ്
അവിടെ പോയി വാങ്ങുമ്പോ നമുക്ക് വേണ്ടി പൈസ നഷ്ടാണേ മുന്നൂറുപ്യാ വണ്ടി പൈസ കൊടുക്കണം
ആഹ് ശരിയാ ഇപ്പൊ നാളെ പോയി മേടിക്കാ
ആ നാളെ പോയി മേടിക്ക നാളെ സശു സ്കൂളി പോവാ
ആഹ്
നാളെ തുടങ്ങല്ലേ അപ്പോ ഫസ്റ്റ് ദീസം പോവുമ്പോൾ രക്ഷിതാക്കളേം കൊണ്ടോണം അത്രേ
ആഹ് ഞാൻ ഇവർക്കും പോണം രക്ഷിതാക്കള് മെസ്സേജ് ഇട്ടുണ്ട് ഗ്രൂപ്പൊക്കെ വന്നേക്കണു
ആ എന്താ അങ്ങനെ ഗ്രൂപ്പ് ഓക്കും വന്നിണ്ട്
ആ കുട്ടിയോള് വലുതായപ്പോ രക്ഷിതാക്കൾ നിർബന്ധായി തോന്നുണു
ആ എൽ കെ ജി ഞാൻ പറഞ്ഞ എൽ കെ ജി പഠിക്കണ കുട്ട ട്ടും കൂടിപ്പ പിന്നാലേ പോവണ്ട ആവിശ്യല്ലാ ഓൻ പ്ലസ് വണ്ണി പഠിക്കണ കുട്ടികളേ പിന്നാലേം നടക്കണിണ്ട്
അതന്നെ കുട്ട്യാള പേടിച്ചിട്ടേക്കാരം സ്കൂളത്തെ കാര്യങ്ങളൊക്കെ പറഞ് റെഡിയക്കണ്ടേ
ഉം കള്ളും കഞ്ചാവൊക്കല്ലേ
ഏഹ്
ഉം അല്ലപ്പ കുട്ടികൾക്ക് അഞ്ചാമൊക്കെല്ലേ പോനുള്ള ബാഗില്
ആഹ് അതന്നെയ അപ്പൊ അയ്നുള്ള കാര്യങ്ങളൊക്കെ പറയനേക്കാര്യം
ഉം അപ്പൊ നാളമ്മീയും പോവും ഒമ്പരൊക്കെ പോണംന്നൊക്കെ പറയണ്ടോളു
ആഹ് ഒമ്പരക്കെവിടെ എത്തണം ഷജീമിന്
ഉം
നാളെ ഞാൻ പോണം
അതോണ്ട് ഞാൻ അവിടെ പോയി വന്നിട്ടേ ഉച്ചക്ക് ഗ്യാസിന് പോകാൻ പറ്റുള്ളൂ ൾക്ക ഗൂഗിൾ പേ ചെയ്യാൻ വച്ചോള്ളേ
ആഹ് ആഹ് അയ്ശരിയാ ആഹ്
ഉം മാക്കണെങ്കിൽ ഇവടെ രണ്ടാും സ്കൂളിൽ പറഞ്ഞയച്ചട്ട് ആണോ പിന്നാല പോണെങ്കിൽ
ഓളയിട്ട് പോണെങ്കില് ഉം ആഹ്
അയ്ന്റെുള്ളിൽ ഗ്യാസും കഴിഞ്
ആഹന്നെ ഗ്യാസും കഴിഞ്ഞും അയ്ന്റെടെകൂടെ പോവാൾ ഉണ്ടായൊ ഒക്കെ പാടകുമ്പോഴാണ് പണിയവ
സീനു പിന്നെ സ്കൂൾക്കൊന്നും കൊണ്ടോലില്ല ഇബൾ പിന്നെ ചായട കടി കൊണ്ടോവും പൊന്നുഎ സിനു സ്കൂളിക്ക് പിന്നെ ഒന്നും കൊണ്ടോലില്ല അവിടന്ന് വാങ്ങല
ഉം സനക്ക് നാള വച്ചേരല്ലോള്ളൂ
ആഹ് എന്നും ഞ്ഞ ഒരാഴ്ച ഉച്ചകാരള്ള അത്രേ അങ്ങനൊക്കെ പറയണ്ടട്ടോ ഫസ്റ്റത്തെ ഒരാഴ്ച വെച്ചു തരള്ളൂ എന്ന് പറയുണ്ട്
ആഹ് ആഹ് ആഹ് പ എല്ലർക്കും നീക്കാലം
ഫോണില കണ്ടാത്ര
ഉം
പിന്നെ ഇഞ്പ്പോ കുട്ട്യാളൊക്കെ വന്നിട്ട വേണ്ടേ ക്ലസ്സൊക്കെ തുടങ്ങി എനിക്ക്
അതെ അതെ കുട്ടി ഒറങ്ങാ
കുട്ടിതാ ഉറങ്ങിക്ക കൊണ്ടിരിക്കണ പാല കൊടുക്ക
ആഹ് ആഹ് മറ്റാളോ
ആഹ് ഓളതാ രണ്ടാമത്തെ കുളിക ആയിട്ട് നടക്ക്ണ്ട് ആദ്യം രാവിലെ ഒന്ന് വിളിച്ച് ഇപ്പ പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ ഞൻ ഉള്ളിലൊക്കെ ഒന്ന് വെരകി
അപ്പൊ ഇതിന ഓളും പത്തിരി ഇണ്ടാക്കാൻ വന്നിട്ടുണ്ടാവല്ലേ
കുറച്ചും പൊടിയ എടുത്ത് മൂത്തും വെച്ച തേച്ച് പതിയെ നടന്നിന്ന് ഇന്ന് വിഴലന്നെ പണി ഒരു ഒരു വട്ടം തുടക്കുമ്പോ അത് ഞാൻ ഓടിട്ടെ ഇവിടെ ഒരു വട്ടം ഹാളിൽ വീണ് അത് കഴിഞ്ഞിപ്പോ ബാത്റമിൽ പോയിട്ട് ഒരു വട്ടം വീണ്
ഉം എന്തേലും പറ്റിയാ മുറിവ് ഒന്നും ആയിട്ടില്ലല്ലോ
ബടവൺ തുടക്കേണത്തെ രണ്ട് വട്ടം വഴക്കി ആദ്യത്തെ വട്ടം വീണപ്പം ഒന്നും പറ്റിയില്ല രണ്ടാമത്തെ വീണപ്പ ചുണ്ട് ഇടിച്ചട്ട് ചുണ്ടിൻ്റെ അടി മുറിഞ്ഞിട്ട് ഉണ്ട്.
ആമ്മ പി രണ്ടട്ട് വീണപ്പ തീറക്കണ അവിടത്തന്നെ
ആഹ് മൊത്തം മൂന്നോട്ടം പോണ്
ഉം
ഉം ഒതുങ്ങിക്കാൻ പറഞ കേക്കല്ല തീരെ അനുസരണല്ല
ഉം ആഹ് പറ എന്താ ഇപ്പ അയിന്റെ പ്രായല്ലേ സാരല്യ ചെപ്പ് നാടക എടുക്കണ്ട്
ഇപ്പ ഒെന്നയിട്ട് പോലില്ലേ സ്കൂളേക്ക് മറ്റേ
ഇല്ലോ അവനക്ക് പോവലില്ല അവിടെ ഫിസിയോതെറാപ്പി ഇല്ലാത്ത കാരണം പോവലില്ല
ആഹ് ഇപ്പൊ വെറുതെ വീട്ടിലിരിക്ക
വെറുതെ വീട്ടിലിരിക്കയാണ് പോണം ഇപ്പൊ ഫിസിയോതെറാപ്പി ഇല്ല അഹ് ബിഹേവിയർ തെറാപ്പിയാണ് കൊടുക്കണ്ട് ഇപ്പോ ഇപ്പൊ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ അത് കഴിഞ്ഞിട്ട് വേണം പോവാൻ
ആയന്ത സംഭവം ബിഹേവിയർ തെറപ്പി
ബിഹേവിയർത്രാട്ട് പറഞ്ഞാലും അവനെ ഒന്ന് ശ്രദ്ധിക്കാനും പിന്നെ എനി കയ്യ കൊണ്ടും കാലണ്ടക്ക കലിയൊക്കെ മാറ്റിട്ട് അടക്കിരുത്താനൊക്കെ
ആഹ്
സ്വഭാവം രൂപീകരണം ബനിക്ക് എത്രത്തോളം ഇതാവന്ന് അറിയല്ല കൊറേ ചെയ്യുമ്പോഴേ മാറ്റേ ഉണ്ടാവുള്ളു നല്ല നല്ലൊരു ചെയീണ എടുത്ത് കൊണ്ടുപോക വേണം നല്ല പേര് മാറ്റേണ്ടാവ
അവിടെ അടുത്തെ എവിടെേങ്കും ഉണ്ടോ അവിടെ
ഇവിടെ അടുത്ത് ഇല്ല അതാണ് കഷ്ടകളാഞ്ചേരി ണ്ട് വളാഞ്ചേരി അത്ര പോരാ പിന്നെ ഇത് കാവമ്പറത്താ പിന്നെ പട്ടാമ്പി ഉണ്ട് പറയണ്ട് പട്ടവി ഇപ്പോൊ ഒന്നും പുതിയ വന്നിട്ടുണ്ട് ഉ അപ്പ അവിടെ നോക്കിക്ക അയ്നാദ്യം ഡോക്ടറെ കാണിക്കാുണ്ട് ടെസ്റ്റ് ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ മരുന്ന്ൊക്കെ അങ്ങനെയൊക്കെ നോക്കിട്ടക്കെ വേണം ബാക്കി പരിപാടികൾ
ഉം
അങ്ങ
പിന്നെ വേറെന്താ ന്നലെ എപ്പളാവീട്ടിലക്ക് എത്തി അവിടുന്ന്
ഇന്നലെ ഏഴുമണി എട്ട് എട്ട് എട്ട് മണിക്കായി
ആഹ
ശചിമണ്ടതല്ലോ വന്നിട്ട് പോയി എന്നിട്ട് ഒരു വീണ്ടും പോയി
ഒറ്റക്കടിൽരിക്കും
ആഹ് കൊഴപ്പമില്ല അവ സിനിമ കൊച്ചിപ്പ വന്നല്ലോ
ആഹ്
ഉം ഉം
രാത്രി ഒറ്റക്കിരിക്കാൻ പേടിയൊന്നില്ലെതെ അടുത്തക്കെ വീടുണ്ടോ
അടുത്തൊക്കെ വീടൊക്കെ ഉണ്ട് രാത്രി ഒട്ടയക്കെ പേര് ചേച്ചി ഉണ്ടാവും
ആ
ഉ അടുക്കളക്ക് ആണ് കൊറ അങ്ങണ്ട് പോണം അതാണ് വൽയ്യ പെരല് ഒറ്റക്കാണെന്ന് മാത്രം
ആ
പേടിയൊന്നു തോന്നുന്നില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഒറ്റക്കാവ വർഷ കക്കുമ്പ ഒരു പേടിയാണ് ന
ആ റസ്ലാഡ ആ റസ്ലാഡ കാര്യം എന്താ പറഞ്ഞ ഓൾ എന്തൊക്കെ തിന്നിരുന്നു
ഓള് എന്താ പറയാ ചെറുപയർദോശ പഴം പുുഴിങ്ങി പഴം പുഴങ്ങി തിന്നെയായിരുന്നു അത്ര പിന്നെ ചിക്കൻ ഇതൊക്കെ വേഴിച്ചിട്ട് ഞാനിപ്പഇനിപ്പോ വിചാരിക്കണ ആ പഴ എന്റെടായിട്ട് ഇ പഴം പറ്റിരുന്നില്ല ഞാൻ വിചരിക്കും ഇ ണെങ്കിൽ ഓ ചെയ്തിരുന്ന ചെയ്യണം ന ഇക്ക് ഞാൻ ഡേറ്റ് ചെയ്തിന്നപ്പോ ഞാൻ പൈസ കൊടുത്തിരുന്നില്ല വേറൊരു കുട്ടി ചെയ്തൊരുയറ്റക്ക് പോോലോട്ട് പറഞ്ഞു തരിരുന്നു ഇനി വിളരെ പറഞ്ഞേല് തോന്നില്ലേ വിളരെ നമ്പർ തരാ നിങ്ങൾ കോണ്ടടാക്ട് ചെയ്തോളിുന്നാ ഇ നമ്മള അത്രയും കമ്പനിിയ ഉള്ളവരല്ലേ പറ ള്ളൂ ഇന്റർനെറ്റ് ഒന്നും കോടാക്ട് അത്രക്ക ഇല്ലല്ലോ ഇപ്പോഴേും കാണുമ്പോഴേല്ലേ ഉള്ളൂ
അപ്പൊ കുഞ്ഞേമ്മല്ല പറഞ്ഞഞ് ക്ലാസ് എടുക്കണ്ട് ദിവസവും ചെയ്യുള്ളൊക്കെ പറഞ്ഞായിരുന്നു
ആ് ഉണ്ട് അപ്പൊ എമ്മള ചൈ അങ്ങങ് ചേര നമുക്ക് ആയിരം രൂപ്യ കൊടുക്കണംോ ഒരാള് ചേർന്നോര നമ്മുക്ക് പറഞ്ഞു തരിയാണെങ്കില് ഒരു മാസം ചേർന്നാ മതി എന്നി് പിന്നെ നമ്മള അതുപലെ്താതി അല്ലെേ മാസം മാസം ആയാലും കൊടുക്കണേ
ആ ആഹ
ഉം
മറ്റവർക്ക് ദിവസം മാസം മാസം കൊടുക്കണം ഇവർക്ക് പിന്നെ അധികം കൊടുക്കേണ്ട ആവശ്യമില്ല
ആക്ക്
ഈ പ ചെയ്തവര് പറഞ്ഞു തരിയാണെക്ക് അങ്ങനെ
ജ്ദൂര് പറഞ്ഞ കഴഞ്ഞാണെങ്ക കൊടുക്കന്നണ്ടക്ക് എന്റെ ഫ്രണ്ട്ാണ്ണ് പറഞ്ഞത് നർക്കും ആവശ്യം കൊടുത്തിട്ടില്ലേ ഉള്ളിനോടൊക്കെ പറഞ്ഞ തരുമായിരുന്നു എക്സസൈസും വിട്ടന്നന്നു ഇല്ലല്ല പക്ഷെ ഓള് ഓള് ചെയ്തതിനും ആയിരം രൂപയാണ് ഓളൊക്കെ പറയാണ് ഇജി ൽ പൈസ കൊടുത്തതും ചെയ്യരണ്ട എനി ഞാ പറഞ്ഞഞ്രാന്ന്
ആഹ
അങ്ങനെ ചേർന്നോ
അപ്പ എക്സ ഒൻന്റെ എടുപ്പൊുംുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് അ ഞ എക്ക് വിട്ടന്നില്ലന്ന്
ഇല്ല ഞാൻ ചോദിക്കുകയാണെങ്കിൽ കഴിച്ചിര
ആഹ ചോദിച്ചാൽ മതി ഇല്ല എന്നായിക്കോട്ടെ ശരി